ഹലോ
ഹലോ
ആ കേക്കാല്ലേ. കേക്കന്നുണ്ടോന്ന് യ്ക്ക കേക്ക് ആ എന്തൊക്കെയാ വിശേഷം റേഞ്ച് ഇഷ്യൂ ഉണ്ടോ?
റെയ്
ഇല്ല ആ ഇപ്പൊ ക്ലിയർ ആണ്. നേരത്തെ ടൈം എടുത്തു സംസാരിക്കുമ്പോ അതാ.
ഫുഡ് കഴിക്കണുള്ളൂ. ഇപ്പൊ മൂന്നര മണിയായല്ലോ എന്താ എത്ര നേരം വഴുകി
ആ ഫുഡ് കഴിക്കണുള്ളു അത് ഉണ്ടു. ലേറ്റ് ആയി അത് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ട്ടിട്ടാ കഴിച്ചേ അപ്പം ഫുഡ് ലേറ്റ് ആയി.
ആ വെശക്കാൻ ടൈം എടുക്കുവല്ലോ അപ്പ പിന്നെ ടൈം എടുക്കും. ഉം പിന്നെ വീട്ടില് ആരൊക്കെണ്ട്? ആ ഞങ്ങള് കഴിച്ചു
ഉം
ഉം ഉം ഇന്ന് വീട്ടിക്ക് ഉം
ആ അച്ഛൻ അമ്മ ചേച്ചി ഞാന്
ആ രണ്ട് കുട്ടികളാ രണ്ട് മക്കാ.
ആ രണ്ട് മക്കള്
ആ ശരി. ചേച്ചി പിന്നെ പഠി പഠി ക്ക രണ്ടാളും പഠിക്കാ കല്യാണം കഴിഞ്ഞിട്ടില്ല
ഇല്ലില്ല. ചേച്ചി കല്യാണം കഴിച്ചില്ല വർക്ക് ചെയ്യാ
ആ ശരി എന്തിനാ പഠിക്കാണ്
ഏ ഞാനോ ഞാന്. ചേച്ചി ഇപ്പോ ഹൈലി പിന്നെ ബിസിനസ് പാർക്കില്ലേ അവിടെ വർക്ക് ചെയ്യാം
ആഹ ശരി എവിടെ വിദേശത്താ ന്നാ അവ്ടെണ്ടോ വീട്ടില്ണ്ടോ ആഹ് ആഹ് അത്ശെരി
ഉം ഞാന് ഡിഗ്രി തേഡ്‌യറ്
ആഹ് ശെരി എത്രേ വയ്സപ്പം
എൻക്ക് ഇര്പതായി
ഇര്പതോ
ഉം
ആഹ് ശെരി കല്യാണം കഴ്ഞ്ഞിട്ട്ല്ലലെ ഇങ്ങൾ കെ കെഴ്ക്കാത്ത്‌രി ടെയ്മെട്ക്ക്ന്ന കൂട്ട്യാ ആഹ് അത്ശെരി ചേച്ചിക്കും ആയ്ട്ട്ല്ലേ
കല്യാണ പ്രായൊക്കെ ആയീന്
ആഹ്
ഉം
ഉം പിന്നെ എന്താ അച്ഛന് ജോലി ഉം ഇവിടെ ഉമ്മ ഉപ്പ പിന്നെ ഞങ്ങള് അഞ്ചു മക്കളാ അതില് മൂത്തതാണിപ്പം വിളിച്ച- താത്ത രണ്ടാമത്തത് ഞാന് അല്ല രണ്ടാമത്തെ ഒരു താത്തയും കൂടി ഒണ്ട് മൂന്നാമത്തെ ഞാൻ ഇന്റെ താഴെ രണ്ട് അനിയമാരും കൂടിയുണ്ട് ഉം ഞങ്ങൾ മൂന്നാള് നാലാള് കല്യാണം കഴിഞ്ഞു പിന്നെ ഒരാളും കൂടി കെ - കല്യാണം കഴിക്കാണ്ട് ചെറിയാങ്ങള ആഹ് ഡിഗ്രിയൊക്കെ ഇ - ഉം
ഉം
പിന്നെ എന്താ ഞങ്ങളൊക്കെ ഇവിടെ അടുതെക്കെയാ കെട്ടിചെക്കണത് ആഹ് ഫുഡ്‌ കഴിക്കാലൊക്കെ കയിഞ്ഞ് ഇവിടെ അടുത്ത്ക്കെ തന്നെയാ കെട്ടിചെക്കണത് പിന്നെ ഇവിടെ തൊട്ടടുത്ത് ഒരു പത്ത് മിനിറ്റ് ഉം പത്ത് മിനിറ്റ് ട്ട് പോയാ മതി എന്റെ വീട്ട്ക്ക് അവിട്ന്ന് ഒരു അഞ്ചു മിനിറ്റ്- മറ്റെ താത്താടെ വീട്ട്ക്ക് പിന്നെ രണ്ടാമത്തെ താത്ത കൊറച്ച് ലോങ്ങ് ആ പൂവക്കോട് പറയും മരുദൂര്- പൂവക്കോട് പറയും രണ്ടാമത്തെ താത്ത-
ആഹ അതോ ഇപ്പ എല്ലാരും ഉണ്ടോ അവിടെ
ഇപ്പൊ മദ്രസക്ക് ലീവുണ്ട് നാളെ മറ്റെന്നിം മുഹറം ഒമ്പതും പത്തും ടുക്ക ഒമ്പതും പത്തിന്റെ ഒരു ലീവ് വരും മദ്രസക്ക് ആ അപ്പൊ അതിന്റെ ലീവിന് കുട്ടികളൊക്കെ സ്കൂൾ മദ്രസയും പഠിക്കല്ലേ അപ്പൊ മദ്രസ ഒഴിവിനെ ഇപ്പം വരാൻ പറ്റൊള്ളൂ അപ്പൊ ഇ ഇന്ന് പോന്നതാ
ഇനിയിപ്പം കൊറച്ചു ദിവസം എല്ലാരും ഒരുമിച്ചാവു അല്ലേ
ആഹ് രണ്ട് മൂന്ന് ദിവസം ഉണ്ടാകും അയിൽ അതികം പറ്റില്ല പിന്നെ ഒക്കെ സ്കൂൾ മദ്രസും തുടങ്ങല്ലേ. തിങ്കളാഴ്ച മുതൽ തൊടങ്ങും തിങ്കളാഴ്ച വരെയൊക്കെ നിക്കണം ഞായർ വരെ നിക്കണം.
ഉം അപ്പൊ എങ്ങോട്ടേലൊക്കെ പോവോ അല്ലേൽ അവിടെ
ഇല്ല ഇവിടെ വന്ന ഇവിടെ നിക്കുന്നു ഇവിടെ എല്ലാരുംപാട് കൂടിയാ പിന്നെ പോവൊന്നും വാ ണ്ട അങ്ങനെ അങ്ങനെ പെരുന്നാളോ അങ്ങനെയൊക്കെ എന്തെലും വരുമ്പോ പോവും. ടൂറും അങ്ങനെ പിന്നെ എവിട്ക്കേലും പോ പോവുന്നുങ്കി അങ്ങനെ എവിടക്കേലൊക്കെ ഇറങ്ങാന്നല്ലാതെ അല്ലാതെ അങ്ങനെ ഇറങ്ങി ട്ടോന്നുല്ല കുട്ട്യോൾക്കൊക്കെ എപ്പോഴേലും പാർക്ക് പോവാ ഇക്ക് രണ്ടാള്.
രണ്ടാള്.
മൂത്തത് ഇപ്പൊ എന്തോ ഒരു ഒന്നാം ക്ലാസ്സിലാ പഠിക്ക്ണത് ഏഴു വയസ് കെയ്ഞ്ഞു.
ആഹ്.
ആഹ് രണ്ടാമത്തത് പെൺകുട്ടിയാണ്. ഓൾക്ക് രണ്ടു വയസാവണു ഉം.
അപ്പൊ ഏ താത്തന്റെ കുട്ടി മറ്റേതാത്തന്റെ കുട്ടിയപ്പം ഒര് സ്കൂളിലാ?
അല്ല, ഓള് ഇവിടെ വീടിന്റെ അട്ത്തുള്ള സ്കൂളിന്റെ അട്ത്തന്നെ ചേർത്തിക്ക്‌ണേ മൂന്നു കുട്ടിയളും അവിടെത്തന്നെ, മൂ ത്തോൻക്ക് ഇപ്പോ വലിയ സ്കൂളക്ക് എട്ടാം ക്ലാസ്ക്ക്‌ ജയിച്ചിട്ടപ്പൊ ഷൊർണ്ണൂരാ ആക്കിരിന്ന് എന്റെ കുട്ടിയോള് ഓങ്ങല്ലൂര് പറിം. ഇങ്ങളെ സ്ഥലവിടെയാണ്?
കോഴിക്കോട്.
കോ ആഹ് ഇങ്ങള് കോഴിക്കോടല്ലേ, നിങ്ങളവിടെ പട്ടാമ്പി കേട്ട്ക്ണോ?
ആഹ് പാലക്കാട് ആ
ആഹ്, പാലക്കാട് ജില്ലേണ് പട്ടാമ്പി, ഓങ്ങല്ലൂര്, കാരക്കാട് സ്ഥലത്താവര്ണെ- ഉം, ഇപ്പം ആഹ്, കൊറച്ച് ഇവനെ കൊറച്ച് ദൂരെ സ്കൂളില് ചേർത്തിക്ക്ണെ, ഓങ്ങല്ലൂര് പറിം. ഇംഗ്ലീഷ്
അവിടല്ലേ മറ്റേൊരു, വളാഞ്ചേരി അവിടെ അടുത്താ
വളാഞ്ചേരിക്ക് കുറച്ച് ദൂരം ഇണ്ട്. ഒര് ഒരു മണിക്കൂറിൽ യാത്രണ്ട്. ഹ്മ്മ്, അവിടെ ആരെേലും ഇണ്ടോ? വളഞ്ചേരി ആരേലും ഇണ്ട് ണ്ടോ? കൊളപ്പുള്ളി അടുത്താ, കൊളപ്പുള്ളി ഞങ്ങ വല്ലൂരിന്ന് ഷൊർണ്ണൂര് പോണ വഴിക്കാ കൊളപ്പുള്ളി. അത് അടുത്താ അരമണിക്കൂർ യാത്ര, പതിനഞ്ച് ഇരുപത് മിനിറ്റ് അരമണിക്കൂ
ആഹ്, പിന്നെ കുഴൽ മന്ദവും അത് ക്കെ അവിടെ അട്ത്താ
എന്താ സ്ഥലം?
കുഴൽമന്തം
അങ്ങനെ സ്ഥലം കേട്ടിട്ടില്ല, അതെവിടെ?
അത് പാലക്കാട്ന്നാണ്.
ആഹ്, പാലക്കാട് നമ്മള് പാലക്കാടില്ലാന്നൊള്ളു. പാലക്കാട് സ്ഥലങ്ങനെ
ഉം. മലപ്പുറം പാലക്കാടും ആഹ് ഒരു അവിടെയാവുല്ലേ?
ആഹ് ആഹ് പാലക്കാട്ടിന്നിങ്ങട്ട് പോന്നിട്ട് ന്നാ മലപ്പുറത്തല്ലേനും അങ്ങനായിട്ടാണ്. പാലാ ജില്ല വരണെ പാല കാടാണ്, പക്ഷെ പാലക്കാട് സ്ഥലം നമ്മള് പാലക്കാട് നിന്ന് ഒരുപാട് ദൂരെ. എന്നാ മലപ്പുറത്തേക്ക് എത്തിട്ടുല്ല അങ്ങനെ ജില്ല വരുന്നത് പാലക്കാടാണ്. ഉം, പിന്നെ എന്തൊക്കെയാ? എന്താ അമ്മ ടെ വീടൊക്കെയെവിടെ ഇവിടെ മീൻകറിയാണ്. പിന്നെ ഇപ്പ ചക്ക കാലല്ലേ ചക്ക കൂട്ടാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പേരി അങ്ങനത്തൊക്കെ--ഹ്മ്മ് നമ്മടെ വീട് എവിടെയാണ്? വിരുന്നൊവാറുണ്ടോ?
ത് ആടെ
ആഹ്
മറാടി ബീച്ചക്കറിയോ?
ഇല്ല, ഇല്ല അങ്ങനൊന്നു അറീല്ല. കോ കോഴിക്കോട് ബിച്ച് ആഹ്, കോഴിക്കോട് വന്നിട്ടുണ്ട്, കോഴിക്കോട് ബീച്ച്ക്കും ടൗണുക്കൊക്കെ ആഹ് വന്നിട്ടുണ്ട്. മാറാട് കേട്ടില്ല, കോഴിക്കോട് ബീച്ചന്നെ മാറാട് ബീച്ച്
അല്ലല്ല മാറാട് വേറെയാ
ആഹ്, അത് വേറെണ്ടല്ലൊല്ലേ ഇനിങ്ങ മുട്ടായി തെരുവ് അവിടൊക്കങ്ങനെയാണോ
ആഹ് മുഠായിതെരുവ് ടൗണില്.
ടൗണി ആഹ് ശരി.
അവിടെ ഞങ്ങളൊരു വി കുടുംബക്കാരുണ്ട് കോഴിക്കോട്, ആഹ് റിലേറ്റീവ്ണ്ട്. എവിട്ന്നാ കെട്ടിയെ ഹസ്ബന്റിന്റെ ഉൽപ്പാടെ അല്ല ടൂറായിട്ടൊനെ കോഴിക്കോട് ബീച്ചക്ക് ഇങ്ങനെ വരല്ണ്ട്. ഹൈലറ്റ് മാള്ക്കൊക്കെ ഹസ്ബന്ഡ് ഗൾഫിലാണ് അപ്പൊ നാട്ടില വരുന്ന സമയത്തൊക്കെ
ഹൈലൈറ്റ് മോളിന്റെ അടുത്ത തൊട്ടടുത്തുള്ളതാണ് ബിസിനസ്സ് പാർക്ക് അവിടെയാണ് ചേച്ചി വറക്ക്‌
ചെയ്യ ശരി ഹൈലൈറ്റ് മാളക്ക് വന്നിട്ടുണ്ട
ആഹ
ഉ ഞ ഞങ്ങള് റിലേറ്റീവ് എന്താച്ച ഹസ്ബൻഡ് പാണ്ടേ ജ്യേഷ്ഠന്റെ മോനൻ അവിടന്ന് കല്യാണം കഴിച്ചിുണ്ട് എന്നിട്ട് അവിടെത്തന്നെ കൂട്ടയിരിക്കണ് അവരവിടൊണ് അവിടെ മുക്കം പറയും മുക്ക സ്ഥലത്താ
എ
ഉ അവിടെങ്ങനൊയിട്ടന്ന്
ഉം
ഇനിയിപ്പ പിള്ളേര് വരുമ്പോഴത്തന ഒരു ചായ ഒക്കെ ഉണ്ടാക്കേണ്ടി വരും അല്ലേ
ഉംചായ എന്തെങ്കലും ബേക്കറിയാണ് ചെലപ്പം ബേക്കറി ആണ് കൊടുക്കും അല്ലെങ്കി ന്ത സ്പ്യഷ്യൽ എന്താ എണ്ണക്കടിട്ടുണ്ടാക്കങ്ങനെ ചില എപ്പോഴൊന്നുമ ഇല്ല എപ്പോഴേന്ന് പറഞ്ഞാൽ പുതിയായിട്ട് തന്നെ കുട്ടികൾ പറയാന്നുണ്ടങ്കി അപ്പൊ ഉണ്ടാക്കി കൊടുക്കും അല്ലെങ്കി രാവിലത്തെ ദോഷമാവ് വെച്ചിട്ട് പിന്നെ അത് അധികം അതഷ്ടം ദോശയുടെ പെരപ്പല്ലേ നെയ്യും പഞ്ചസാരൊക്കെ മൊരിച്ചിട്ട് കൊടുത്താ ഉ അത് ഭയങ്കര ഇഷ്ട അപ്പൊ അതിപ അതന്നെ ഇണ്ടാക്ക രാവിലത്തെ ബാക്കി മാവിടുത്തൊക്കെ കുറച്ചു
അല്ലെങ്കിൽ ബേക്കറി തന്നെ കൊടുക്കുവ അല്ല ഇന്ന രാവിലെ നമുക്ക് നള് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി്റെ ബാക്കി കുറച്ചുണ്ടാവും വൈകുന്നേരത്തും കണക്കാക്കിയിട്ടുണ്ടാക്കും നമ്മള് അവിടെ എന്താ കാക്കാൻന്റെ കുട്ടികളുണ്ട് ഇനുണ്ട് അപ്പൊക്കെ ഉച്ചക്കോള ചോറുകൊണ്ടോവൂല ഒക്കെ ഇതിന്റെ വേണ്ടുള്ളൂ കടിയേ വേണ്ടുള്ളൂ
ആ രണ്ടാമത്തെ താത്ത അവിടെ വന്നില്ല ഓരോര വീട്ടിലാവല്ലേ
ആഹ അവര് വൈകുന്നേരം വരാണ് നമ്മള് കുട്ടികള് ന്റെ മൂതാത്താന്റെ കുട്ടികളെ സ്കൂൾ വിട്ടാലും ഇങ്ങട്ട് വര ഇങ്ങോട്ടുള്ള വണ്ടി ഉണ്ട അവരിക്ക് ആഹ അവര് മ അവര് ബസ്സിന് വരും എന്റെ ഓട്ടോ ഇവിടത് വറ്റാൻ വരുന്നതാണ് ഓട്ടോ പ്രൈവറ്റ് വണ്ടി ആണ് അപ്പ അവിടെയും വരും ഇവിടെ വരും അപ്പം നമുക്ക് രാവിലെ പോന്നാലും കുട്ടികൾ സ് സ്കൂള ഇട്ടിട്ട് ഇങ്ങോട്ട് ആക്കിത്തരും അവൾക്ക് കു കുട്യള് സ്കൂള് വിട്ട് വന്നിട്ട് വേണം അവിടുന്ന് പോരാൻ ആ ഇപ്പ വൈകുന്നേരേ വരുള്ളൂ
അപ്പ എല്ലാരും കൂടെണ്ടല്ലേ
ആഹ് കൂടുമ്പോ എല്ലാരും ഒന്നിച്ചിട്ട് കൂടുണ എന്നാ ചോറേ ടൈമിൽ ലീവ് അപ്പൊ ഒന്നിച്ചിട്ട് ഒരു സമയത്ത് തന്നെ പോരും ചെയ്യാം ഒക്കെ സ്കൂള് മദൃസും കുട്ടികൾക്കള്ള കാരണം ഏ
രണ്ട് ബ്രദർമാരും അവിടെത്തന്നെ
ആ രണ്ടാള അവിടെ തന്നെയാണ് ആ വൈഫ് പ്രസവിച്ചെടക്ക ബ്രദറിറെ ഇപ്പ എൺപത് എൺപത ആയിട്ടില്ലേ അറുപതൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ
ആഹ അപ്പൊ ചെറുത്തല്ലേ
ആ ആ പ്പ കഴിഞ്ഞ ഏപ്രിലെ കല്യാണം കഴിഞ്ഞ ഇപ്പൊ ഈ ഏപ്രിലക്ക് ഒരു വർഷം കഴിഞ്ഞ ആഹ് അപ്പ എന്താ ഉ കുട്ടിയായിട്ട് ഇപ്പ എൺപതൊക്കെ ആകണള്ളൂ അറുപത് ട്ടൊള്ളു അപ്പൊ വരാനായി പിന്നെ ചെറിയോൻ പഠിക്കയാണ് ഓൻ ഇവിടെ ഉം എന്ത നജാത്തില്
കഴിഞ്ഞൂവർ
ആ അവന് വൈകുന്നേരം വരും എല്ലാരും കൂടി ഇന്ന് കൂടണം വൈകുന്നേരം വരും ഉം പിന്നെ എന്തൊക്കെയാ എന്താ ആൺകുട്ടികള് ബ്രദർ അങ്ങന ആരുല്ലേ ആ കസിനായിട്ട ഇണ്ടോ ഉം ആ ആ ശരി അച്ഛനൊക്കെയാറെക്കണ്ട്
അച്ഛൻക്ക് ഏ ഒരേട്ടനുണ്ട് അനിയന്ണ്ട് പിന്നെ രണ്ട് സിസ്റ്റേഴ്സും ഉണ്ട് അതല് ഒരു സിസ്റ്റർ മരിച്ചു ഇപ്പം
ആ ശരി ഉം അവരൊക്കെ വരലുണ്ടോ ഒക്കെ വേറെ വീട്ടിലാവല്ലേ
ആ നമ്മള് ഏ അച്ഛന്റെ ഏട്ടന് അച്ഛന്റെ ഏട്ടനും അനിയനും എന്താ ഒരുമിച്ചാ
അവിടെ തറവാട്ടിലോ
ആ തറവാട്ട് തറവാട് പൊളിച്ചു അവിടെ വീടെടുത്ത് അനിയൻ
ആ ങ്ങള് വേറെ ഇരുന്നാ ലെ
ആ നമ്മൾ വേറെ
ആ ശരി ങ്ങള് കോഴിക്കോടന്നെയാണ് സ്ഥലം ഇണ്ടായത് നമ്മ വീടൊക്കെ അവിടെ തന്നെ കോഴിക്കോട് തന്നെ
ആ അമ്മന്റെ വീട് കോഴിക്കോടാ അച്ഛന്റെയും കോഴിക്കോടാ
ആ ശരി ഉ വേറെന്തേലും ഇങ്ങനെ വർക്ക് ചെയ്തയാരുന്നു ഓൺലൈനായിട്ടി ല്ലല്ലോ
ഇല്ലില്ല ഞാനിങ്ങനെ ട്യൂഷൻ എടുത്ത് കൊടുത്തിന്നു വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിക്ക് അപ്പൊ അങ്ങനെ ഞാന് ഒരു ഓന് രണ്ടാം ക്ലാസ്സിലായിരുന്നു ഒരു കുട്ടിക്കാ അത് അമ്മ ഇവിടെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണ്ട് അപ്പൊ അവിടെ ത്തെ ഡോക്ടറെ മോനാണ് എടുത്തൊടുത്ത
ആ ശരി അമ്മ ഹോസ്പിറ്റലിൽ പോണ്ട്
ആ ഇപ്പോഴും പോണ്ട്
എന്താ ചെയ്യണ ഹോസ്പിറ്റലിൽ എന്താ ജോലി ആ ആ ശരി
ലാബ്റൂമിലുള്ള
ആ ശരി
അപ്പം ഓരോട് അമ്മ അമ്മനോട് പറഞ്ഞതാണ്
ആഹ് എടുത്തൊട്ക്കാൻ വേണ്ടിട്ടില്ലേ ആഹ് ശരി ന്നിട്ട് ഇപ്പ നിർത്തിയോ കണ്ടിന്യൂ ചെയ്യണുണ്ടോ
ഇല്ല ഇപ്പ